ഹലോ കേൾക്ണ്ടോ?
ആഹ് ആഹ് കേക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട്.
ഓ ഇപ്പ നല്ലതന്നെ.
ഭക്ഷണം കഴിച്ചോ?
ഇല്ല ഭക്ഷണം കയ്ച്ചിട്ടില്ല.
കഴിക്കാന്നപ്പോ നേരത്തെ കഴിക്കുലെ.
ഇല്ല ഇല്ല ആവുന്നേ ഉള്ളൂ. ഒമ്പത് മണിയൊക്കെ ആകും കഴിക്കണെങ്കില്
ഉം ഞങ്ങള് പിന്നെ ഭക്ഷണം നേരത്തെ കഴിക്കും
ഉം
ഉം
അപ്പഇങ്ങള് കെടക്കാനായോ
ഇല്ലല്ല കെടക്കാനായിട്ടില്ല കെ ടക്കാൻ പത്ത് മണിക്കാവും ക്ഷ ഭത കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ആ കുട്ടികൾക്ക് പഠിക്കേ ഒക്കെ ചെയ്യാലോ പിന്നെ അല്ല പഠിക്കലും ഒക്കെ കഴിഞ്ഞ് പ പത്ത്ക്കെ ആവും
ഉം ഉം
അപ്പൊ അവിടെ കെടക്കാൻ കൊറേ ലേറ്റാവൊ
ഇല്ല പിന്നെ ഭക്ഷണം കഴിച്ച ഴിഞ്ഞാൽ പിന്നെ വേഗം കെടക്കും
ആഹ്
ആ വേഗം കെടക്കൂല കൊ റച്ചൊക്കെ കഴിഞ്ഞിട്ടേ കെ ടക്കുള്ളൂ ഭക്ഷണം കഴിച്ച അപ്പ ത്തന്നെ കെടക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ രാത്രി ആഹ് ഞാൻ രാത്രി ഫുഡ്കഴിക്ക ലി ല്ല മക്കളൊക്കെ ആയിരിക്കും അല്ലേ
അപ്പ എന്താ കഴിക്ക
ഞാാന് വൈകുന്നേരം എന്തെങ്കിലും എന്തെങ്കിലുംക്കെ കഴിക്കും
വെയിറ്റ് കുറക്കുക അങ്ങനെ ആണോ
ആഹ് എനിക്ക് രാത്രി ഫുഡഴിച്ചാ എനിക്ക് ഭയങ്കര എടങ്ങേറ വയറിനൊക്കെ
ഞാൻ പിന്നെ വെയിറ്റ് കുറക്കാൻ വേണ്ടീട്ട് ഇങ്ങനെ
ആഹ് വെയിറ്റ് കൊറക്ക അങ്ങനൊരിതുണ്ട് എനിക്ക്
ഞാൻ അങ്ങനേണ് എനിക്ക് ഷീലായത് വെയിറ്റ് കുറക്കാൻ വേണ്ടീട്ട് അങ്ങനെ ഏഴ് മണിക്ക്ക്ഷണം കഴിച്ച് ഷീലായി ഇപ്പൊ പിന്നെ അങ്ങനെ നേരത്തെ കഴിച്ചാല് കുട്ടികൾക്ക് നേരത്തെ
ഉം ഉം
അങ്ങനെ ഞാൻ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു
എന്നിട്ടിപ്പഎങ്ങനെയ പിന്നെ വെയിറ്റ് കൊറഞ്ഞോ
ആഹ് വെയിറ്റ് ഞാൻ നന്നായിട്ട് കൊറഞ്ഞു ഞാന് പതിനഞ്ച് കിലോ കൊറഞ്ഞു ഞാൻ ഡെലിവറി കഴിഞ്ഞേന് ശേഷം നല്ലോണം അങ്ങനെ എക്സസൈസിന്റെ ക്ലാസ്സില് ജോയിൻ ആയതായിരുന്നു രണ്ടു മാസത്തിന് അപ്പൊ ഓലൊരു മെനു തരും നമക്ക് ഫുഡിന്റെ ഒരു മെനു തരും അതും പിന്നെമ്മളെ എക്‌സസൈസ് മറ്റേ ഓൺലൈൻ ആയിട്ടാണ് ലൈവായിട്ട് അവ നേരെ എക്സസൈസും പിന്നെ ഈ ഫുഡിന്റെ മെനുവും ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഫുഡും
ആ അങ്ങനത്തെ ഫുഡ് തന്നെ കഴിക്കണായിരിക്കുംല്ലേ
ആഹ അങ്ങനത്ത ഫുഡ് പറഞ്ഞ ഞമ്മക്ക് അവര് പറയുന്ന ഫുഡ് ഞമ്മക്ക് നല്ല പൈസ ചിലവൊക്കെയാണ് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെല്ലാം കൊറെയൊക്ക അങ്ങനെ കഴിക്കും കൊറയൊക്ക ഞമ്മള നമ്മള രീതിയിലൊക്കെ അങ്ങനെ കഴിക്കും
ഉം ഉം
പറയുമ്പോലെ കഴിക്കണം എന്നാ ലേ പ്രോട്ടീനിലൊക്കെണ്ട് കിട്ടുള്ളൂ നമുക്ക് വാണ്ട കാര്യത്തൊക്കെ
വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് അവരെന്തെങ്കിലും കഴിക്കാൻ തരുന്നുണ്ടോ
ല്ല ല്ല്യ അങ്ങനൊന്നുമില്ല നമ്മള് ഉ അങ്ങനെ പ്രൊഡക്ടും കാര്യങ്ങളൊന്നുല്ല നമ്മുക്ക് അവരൊരു ഒരു മെനു തരും ഞമ്മക്ക് ഇത്ര ഓരോ പിന്നെ ടൈമിങ് തരും നമ്മള് രാവിലെ എത്ര കഴിക്കണം പിന്നെ രാവിലെ എട്ട് നമ്മളിപ്പൊ എണീച്ചൊ ടനെ നമുക്കൊരു എന്തെങ്കലും വെള്ളം കുടിക്ക ചായക്ക് പകരായിട്ട്
ഉം
വെള്ളം അത് ഞാൻ പീഡ് ചെയ്യുന്ന കാരണം എനിക്ക് മറ്റേ ഇരുന്നു ജീരകം ചെറിയ ജീരകം തിളപ്പച്ചിട്ട് കുടിക്കാനാ പറഞ്ഞിരുന്നത് പിന്നെ അത് ഇപ്പൊ ദിവസം ചെറിയ ചീരൊക്കെ അല്ല ഒരു ദിവസം ചെറിയ ചീരക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം പി മറ്റേ ഇത് ഉലുവ തിളപ്പിച്ച് കുടിക്ക അങ്ങനെ ഓരോ ദിവസ സിയാസിട് സിയാസീടക്കെ കൂടുതൽ കു
ഇതെന്താ പേയ്മെന്റ് ഉണ്ട് അതിന്
ആഹ് അതുണ്ട് ഞാന് രണ്ടു മാസത്തിന് നാലായിരത്തി എത്രയോ അടച്ചിന്ന്
ഉം ഉം
നല്ല നല്ല തടി കുറഞ്ഞന്ന് കേട്ടോങ്ങനെീതി പോവൂണ് ഇനി കൂറ് കൂടെണ്ടാകരുതിട്ട്
ആഹ് അതന്നെ
ഉം
അങ്ങനെ തടി കുറച്ചവരൊക്കെ ഞങ്ങള അവിടെക്കെ ഇണ്ട്
ആഹ് പിന്നെ നമ്മള് മെയിന്റയിൻ ചെയ്ത് പോയിട്ടില്ലെ കൂട്ടാടി അതേപോലെ കൂടും
ഉം ഉം
അതുപോലെ കൂടും പിന്നെ നമ്മള് ചെറിയ രീതിൽ എക്സസൈസ് ഒക്കെ പിന്നും ചെയ്യണം ഇന്ന എ സി സി ജോയിൻ ആവാൻ താല്പം താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻറിന് തീരെ താല്പര്യല്ല തടി പറ്റ കുറഞ്ഞിട്ട് ചീത്ത പറയാ പിന്നെ എല്ലരും ചീത്ത പറയാ തടി പറ്റ വയറ് ഞാൻ തടിക്കുമ്പോൾ നല്ല വയറുണ്ടാവും ഡെലിവറി കഴിഞ്ഞ നല്ല വയറും തടി തടി പോഴപ്പം വയറും പോയി
പൂങ്ങി നിക്കണ വയറ അതൊക്കെപ്പ എങ്ങനെ കുറയാന്ന് വിചാരിച്ചു നിക്കാപ്പ
ആഹ് അത് ഇതാണ് തടി തടി ഉണ്ടോ
ഉം അത്യാവശ്യം അക്ഷെ എന്റെ വയറിന്റെ അത്ര തടിയൊന്നും ഇല്ല ഞാന്
ആഹ് ഡെലിവറി ചെറിയ ആളുകൾക്ക് ഡെലിവറി കഴിഞ്ഞാൽ വേറെ പോവും പ ഇപ്പൊക്ക വയർ തൂങ്ങിയ തന്നെയാണ് ഡെലിവറി കഴിഞ്ഞന്സേഷള്ള വയർ തൂങ്ങില തന്നെയാണ് അത് തടി കുറഞ്ഞപ്പോ പിന്നെ വയറ് തൂങ്ങിയതാണെങ്കിലും അത് പോയിട്ടുണ്ട്
അഹ് അഹ് അഹ്
പിന്നെ നന്ന പണ്ടത്തെ പോലെ വയറായി കിട്ടൂലന്ന് മാ
ആഹ് അതന്നെ
അത് ഞമ്മള് ആഗ്രഹിച്ചിട്ട് കാര്യല്ല
ഉം ഉം
അതനി തിരിച്ച കിട്ടൂല പക്ഷെ എന്നാലും ഞമ്മള് എന്നാൽ ചില ആളുകൾക് അതേപോലെ വയറ് ആവുന്നുണ്ടല്ലോ
ആഹ് ചില ചില ആളുകൾക്കൊക്കെ അങ്ങനെണ്ട് ഇപ്പൊ ഞാ എനിക്കൊക്കെ ഗെറ്റ്ഗദറിനൊക്കെ പോകുമ്പോ ഭയങ്കര ഇടങ്ങാറനിക്ക് ഞാൻ മാത്ര ത്രേള്ളൂ അത്ര വയറും വച്ച് എന്റെ ആഹ് ഫ്രണ്ട്സിന അത്ര വയറില്ല.
ആഹ് പിന്നെ ചില ആളുകള് ശരീര പ്രകൃതി അങ്ങനെ ആയിരിക്കും ആഹ് ശ ണ് ഞാൻ തടിണ്ടായപ്പോ എനിക്ക് തടിയില്ലാത്തവരെ കാണുമ്പോഴൊക്കെ അസൂയാവുംര എന്നാൽ ഞമുക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റൂല ഏഹ് നമ്മള് തടിക്കവാ ബാഗ ആഹ് അതെ ബാക്ക് ഈ കൊറേ വയറും കൊറെ ചാടും കൊറെ ബാക്കും ഇണ്ടാവും അതെ നമുക്ക് ഇഷ്ടത്തിന് ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റൂല്ല
ഉം ഇപ്പൊഴോ?
ആ ഇപ്പ ഒക്കെ ഓക്കെയാണ് അപ്പൊ ഞാൻ ഏത് അപ്പ ഞാൻ തടി പോയാ പറ്റെ എല്ലാടയും പറ്റെ പോക്കും അതാണ് പിന്നെ മുഖക്കെ ആ ഒട്ടിട്ട് പിന്നെ അതിൽന്നൊക്കെ ഞാൻ കൊറച്ചൊന്ന് തടി വെച്ചാണ് അത് ഞാന് വെച്ചതന്നെയാണ് എന്താ വച്ചാ എനിക്ക് എന്റെ മുഖം പറ്റേ ഒട്ടിയ പോലെ ആയിട്ട് ബോറാവാണ് എല്ലാരും
ഉം ഉം ഉം അതാണ് എന്തയും ഭക്ഷണ ഇക്ക മുഖം പോവും പക്ഷെ മേലൊന്നും പോകുല്ല കൈയും കാല്ലും ഒന്നും വണ്ണം പോകൂല്ല ആ
ഏ ഇത് അങ്ങനെ ഇപ്പൊ എന്റെ ശരീരക്കെ അങ്ങനെയാണ് ഈ മുഖം പോ പെട്ടന്ന് നൊട്ടി പോക്കും ന ശരീരത്തിനും എല്ലാം ബാധിക്കൂല്ല പിന്നെ എക്സസൈസും ഡയറ്റൊക്കെ ട്ട ചെയ്തപ്പോഴാണ് ശരിക്കും ശരീരത്തിന് ബാധിച്ചത്
ആഹ അപ്പൊ എക്സസൈസ് നിർബന്ധാ ണല്ലേ ഇക്ക് മട്യായിട്ടാ ഞാൻ ചെയ്യാത്തത്
അത് നമ്മള് സ്വയം ചെയ്യാൻ നമുക്ക് മടി തന്നൊയിരിക്കും ഞാൻ
എന്നോട് പറഞ് നല്ല അടിപൊളി പാട്ടിട്ടിട്ട്
ആ ആ അത്ണ്ട് ആടെ ഇതിൻഎക്സസൈസില് എക്സസൈസില് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഡാൻസ് ഉണ്ട്
ആ
അതെ അതെ സംഭവം നല്ല രസ കൊറേ ആളുകളുണ്ട് ഗ്രൂപ്പില് കൊറേ ആളുകളുണ്ട് അപ്പൊ ആ ഓൺലൈന ആയിട്ടാണ് ലൈവായിട്ടാണ് നമുക്ക് വീഡിയോ ഓഫ് ആക്കാനൊന്നും പറ്റൂല
ആ
അപ്പൊ അങ്ങനെ ലൈവയിട്ട് ചെയ്യുമ്പ നമ്മള് ചെയ്തു പോവയും ചെയ്യും ഞമ്മക്കൊരു കള കള്ളത്തരം കാണിക്കാൻ പറ്റൂല ആ അതാണ് അത് മെയിനാ യിട്ട് അതാണ് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോ നമുക്ക്ത് ലീവാക്കാ ഒരു നേരം പോലും ലീവാക്കാൻ തോന്നൂല മനസ്സ് വരൂല ആണ് പൈഇത്രയും പൈസ കൊടുത്ത് ചെയ്യല്ലേ എന്നുള്ളവര്
അങ്ങനെ ചെയ്തെങ്കിൽ മാത്രേ എല്ലാം ശരി കുള്ളു പൈസ കൊടുത്തെങ്കിൽ അത് മൊതലാവട്ടെന്ന് വിചാരിച്ചിട്ട്
ആ അത ചെയ്യും പക്ഷെ കറക്റ്റ് ആണ് കിട്ടോ പക്ഷെ ഞമ്മൾ പൈസ കൊടുത്താ ഞമ്മക്ക് അതിനുള്ള റിസൾട്ട് നല്ലണം കിട്ടുംക്ഷെ അല്ലാതെ നമ്മൾ യു ട്യൂബിൽ അതുംതും വീഡിയോ കണ്ടട്ട് ഞാാന് ഒരുപാട് വീഡിയോ ഡൗൺലോഡ് ആക്കി വച്ചിട്ടുണ്ട് ആ നമക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയുല്ല ഒരു ദിവസം ചെയ്താ പിറ്റേ ദിവസം നമക്ക് മടിയവും അന്ന് ചെയ്യാം മടിയാവാണ് വിചാരിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഏ ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചാ രണ്ട നേരായിരുന്നു ഒന്ന് ഏ പൊല ച്ചക്ക് അഞ്ച് ടു ആറ് മണി വരെ പിന്നെ ഒന്ന് രാത്രി രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ അങ്ങനെ രണ്ടു നേരാണ് നമ്മള് നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് ക്ഷീണം വരും അങ്ങനത്തെ തടി ക്ക് നാല്ലായിട്ട് ബാധിച്ചിരുന്നു
ആഹ് ആഹ്ആ ഹസ്ബൻഡ് ഇവിടെല്ലേ നാട്ടിലുള്ളതല്ല
അ സ്ഥിരമായിട്ടുണ്ടാവില്ല മറ്റേ അറബി കോളേജിൽ പഠിപ്പിക്കയാണ് അപ്പൊ ഡെയിലി വീട്ടിലുണ്ടാവൂല്ല
ആ ആ ആ
പതിനഞ്ച് ദിവസം കുടുംബ ളൊക്കെണ് വരള്ളോ
ആ ആ ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല ല്ലെ ഏ ഇതാ ഓരൊക്കെ നിത്യം വരുന്ന ആളാവുമ്പോ
അത് ശരിയാണ് ഓല് വീ ഓൽ വീ വീട്ടിൽ വരുന്ന ദിവസം എക്സസൈസ് ചെയ്താ അന്ന് പിന്നെ പറയേണ്ടിവെരില്ല
ആഹ്
ത്തേയിരിക്കും ആദ്യം തന്നെ പറയും ഞാൻ വരുന്ന അന്ന് എക്സൈസ് ചെയ്യരുതുട്ടോന്ന് പറയലാ അങ്ങനെയാണ് പിന്നെ ഓല് വര്ണ അന്ന് നമുക്കൊരു വർത്താനം പറയാനും ഒന്നിനും പറ്റൂല്ല ഓള് എക്സൈസിന് വന്നിരിക്കും അവിടെന്ന്
ഉം
അങ്ങനെ അപ്പൊ പിന്നെ അന്നാലും ഞാൻ ള്ള ടൈമിലും ചെയ്യും ഓര് വരുന്നേന മുന്നേ ഞാൻ ചേ ഓരോ ടൈം എനിക്ക് ഏത് ടൈമിലും ജോയിൻ ചെയ്യാൻ പറ്റും ഓരോ ടൈമില് അങ്ങടെക്ക് ആഹ് വർന്നെന്റെ ആഹ് വരണെന്റെ മുന്നേള്ള ടൈമില് ഞാന് ജോയിനാവും
ആഹ്
അയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണാണ് പോയി കിടന്നതേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളു അത്രയും ക്ഷീണായിരിക്കും നല്ല സുഖാട്ടോ തടിക്കിത്ര ഭാരം കുറഞ്ഞ പോലെ കിതപ്പില്ല മ എനിക്കിങ്ങനെ കയറ്റം കേറിയാലൊക്കെ കിതച്ചിട്ടും കഴിയൂല നടക്കാൻ ശ്വാസം മുട്ടും
ആഹ്
ഇപ്പൊ ഈ ഇത് തടി കുറഞ്ഞപ്പോളേ കിതപ്പുല്ല ശ്വാ അങ്ങനത്തെ ശ്വാസം തിങ്ങലൊന്നുമില്ല ശ്വാസം തിങ്ങല് പറഞ്ഞാ എന്നും കിതപ്പും ശ്വാസം അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ല്ല എന്നിട്ട് ഞാൻ ന്റെ തടി കുറഞ്ഞണ്ട് ഇവിടെ അടുത്തുള്ളോലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്പർ വാങ്ങിട്ട്
ഓൺലൈനാവുമ്പോലെ ചെയ്തോക്കാനെ
ആഹ് ഹാ അതാണ് പിന്നെ ചെ ചെറിയ പൈസയൊ കൊടുത്തിട്ടുണ്ട് മുന്നൂറുപ്യക്കൊക്കെ ഇണ്ട്ന്ന് പറഞ്ഞ് കേട്ടീന് അത് ചെറിയ രീതിയിൽ എക്സസൈസും ചെറിയ ഡേറ്റൊക്കെയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടീനു ഇത് അങ്ങനെ ഇനിയും ജോയി ചെയ്യാൻ താല്പര്യയുണ്ട് മുന്നൂറ് രൂപ കൊടുത്തിട്ടെ രണ്ടായിരം മൂവായിരം ഇനി കൊടുക്കുന്നില്ല ഇനി ഇതേപോലെ മുന്നൂറുരൂപന്റെക്കെ കൊടുത്തിട്ടൊക്കെ പതിനഞ്ച് ദിവസത്തിനൊക്കങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് നോക്കണം അങ്ങനെ പറ്റുകയാണെങ്കിൽ ഒന്നു കൂടെ ചെയ്യണം
ആഹ് ആഹ് ആവശ്യത്തിന് തടി
മെയിന്റീൻ ചെയ്ത് പോവാനും പറ്റും ആഹ് അതിന്റെ ആവശ്യല്ല പിന്നെ നമുക്ക് തടി ഇത് തടി വെക്കാതിരിക്കാൻ നോക്കിയാ മതി ഉം എന്നാ ആയിക്കോട്ടെട്ടോ ഹലോ ആഹ് ശരി
ഓക്കെ ആഹ് ശരി
ആഹ് ഓക്കെ